ഹലോ ആ ഓ കേക്കണ്ട് ആദ്യൊന്നും കേട്ടില്ല ഊം പക്ഷേ എന്നാത്ത് എച്ചി പണികളൊക്കെ എടുക്കാ
ആ കെടക്ക അതിനിപ്പം കുട്ടികള് വരാനായില്ലേ
അ ആ ആ എന്ത് ചായക്ക് ഏന്തെങ്കിലൊക്ക ഒണ്ടാക്കുവോ
ചായക്ക് ചെലപ്പോ കടി ഇണ്ടാക്കി ഇന്ന് ഇനിപ്പ ബേക്കറി ഇണ്ട് ബിസ്ക്കറ്റ് ഇണ്ട് അപ്പം ഞാൻ അത് കൊടുക്കും അല്ലെങ്കി എന്തെങ്കിലൊക്കെ കൽത്തപ്പോ അല്ലെങ്കി അങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും ഉം പിന്നെ പിന്നെ ബേക്കറി ഒക്കെ ഉണ്ടായതൊണ്ട് ഞാൻ തന്നെ ഒപ്പിച്ചു
ഞാനും അങ്ങൻത്തന്നെ എന്തെങ്കിലൊക്കെ ഒണ്ടാക്കു ഒക്കെ ചെയ്യും ചോ ചെലപ്പം വലിയ മക്കൾ ചെലേന്നൊക്കെ തോന്നണം ചെറിയ മോനാണ് അതൊന്നും തീന്നൂല്ല അ അപ്പൊ എന്തെങ്കിലൊക്കെ എണ്ടാക്കും ഒരു രണ്ട് മൂന്ന് ദിസം മുന്നേ ഞാൻ ഇതേ പോ തുപോലെ എലട ഇല്ലേ എല എന്റെ പകരായിട്ട് വ ഈ പുട്ടിന്റെ ഇതിലിണ്ടല്ലോ ഇഡലി ചെമ്പിലാക്കിട്ട് വാട്ട് അങ്ങനെ ഉണ്ടോ ആവീൽ വേവിക്ക അപ്പ അത് ഉം അത്‌ ഓൻ നല്ല ഇഷ്ടമായി ആ പൂവടന്റെ ആ അപ്പൊ ഓന നല്ല ഇഷ്ടമായിന്റെ ചെറുതിനെ കുട്ടിന്നോട് എന്നും ഇത്‌ണ്ടാക്കണം പറഞ്ഞു അപ്പ ഇനി അടിയല്ല ഇന്ന് ഇപ്പൊ ഉണ്ടാ പഷേ
ആ മടിയാണ് മടി വന്നാ പിന്നെ നമ്മക്കൊന്നും കതോന്നൂല്ല
ആഹ് നിക്കാൻ തോന്നുല്ലേ അതൊക്കെ റിസ്ക് പിടുച്ച എനിക്ക് ഞാൻ നല്ലോണം ഭക്ഷണം ഇണ്ടാക്കും എനിക്കല്ലാം ഇഷ്ട ഇവിടെ എ അതുണ്ടെങ്കിലും ഞങ്ങള് പുറത്തുനിന്ന് വാങ്ങൂല ഇണ്ടാക്കത്തു പരിപാടിക്കായാലും ഇണ്ടാക്കലാണ് ഏത് ഭക്ഷണം ഞാൻ ഇണ്ടാക്കും മടിയില്ലാതെ ഇങ്ങനെ ഇണ്ടാക്കും ഇപ്പൊ പെരുന്നാ അതുപോലെ ഞങ്ങൾ പുലാവ വെച്ച് ചോറ് അതൊ ഒരുവിധം ആൾക്കാർക്കൊന്നും അറിയണില്ല എന്താ പുലാ അങ്ങനെയൊക്കെരുത് തോന്നുന്നു ഉം ഉം കഴിക്കാൻ ഇവിടെ വന്നപ്പോ ഭയങ്കര സ്റ്റും എന്നാൽ അങ്ങനെയൊക്കെ ഞാൻ ഇണ്ടാക്കാവാറ് പുലാവ് ഇണ്ടാക്കാൻ നമ്മളെ ആദ്യം മറ്റേ എന്താ പറയാ കുറെ പച്ചക്കറികള് പച്ചക്കറി പറഞ്ഞാല് ബീൻസ് പിന്നെ ആ കോളിഫ്ലവറിന്റെ പൂവ്
ആഹ്
പിന്നെ പച്ചക്കായി ചെറുതാക്കി അരിയ അതേപോലെ കിഴങ്ങ് ചെറുതാക്കി എരിഞ്ഞത് ക്യാരറ്റ് ക്യാരറ്റ് ഇപ്പൊ കുറച്ച് നീള നീളത്തിൽ ആക്കിട്ടു ഇങ്ങന ചോലിയതക്കിട്ട് അത്‌ ഒരൊറ്റ ഉള്ളി മതി അത് നെയ്യോ അല്ലെങ്കിൽ ബ ട്രോ അല്ലാതെ വെളിച്ചെണ്ണേലൊന്നും പറ്റൂല നമ്മളെന്ത് ചെമ്പിലാണോ വെക്കാൻ കരുതിയെ തിൽ ഉം നെയ്യല്ലെങ്കിൽ ബട്ടറാക്കി ആ ഇതൊക്കെ ഇട്ടിട്ട് വാട്ട പിന്നെ ഗ്രീൻ പീസും മാണ്ട ഒന്ന് നമ്മൾ കുക്കർല ക്കിട്ട അങ്ങനെ ഇട ഇതൊക്കെ വാട്ടികഴിഞ്ഞ് ട്ട് പിന്നെ നമ്മള് അരി അരി നമ്മൾത് കളെല്ലാം ബസ്മതിയരിയ്ണ്ടല്ലോ മന്തിന്റെ ആ അത് അത് ആ ഈ വാട്ടിയേക്ക് അരി ഇട്ടിട്ട് വർക്ക അരിയല്ലോണം വെള്ളല്ലാതെ അല്ലോണം അയില് ഇട്ടിട്ട് ഇങ്ങനെതാക്കാ
ആഹ
പിന്നെ മാഗി കൂബിട് ആ മാഗി ഇതിന്റെ ഒരു ഒറ്റൊന്ന്ട്ടാ ഒറ്റ പീസ് രണ്ടെണ്ണം ഇടര്ത് ഒറ്റ പീസ് പൊടിച്ചിട്ടിട്ട് അതൂട
ആഹ
പിന്നെ ആ വർത്തെ പിന്നെ അയിക്കാ വെള്ളമ്മള് മറ്റേ പോലെ തന്നെ ഗ്ലാസിന് അങ്ങനെ ആ രണ്ട്ത് അങ്ങനെ വെള്ളം പാർന്ന് അയ്തില് കടന്നിട്ട് ഈ പുലാവിന്റത് അയില് വേവണ ഉം ആ പച്ചക്കറി ഒന്ന് വാട്ടിട്ട് ഈ ചോറ് അയിൽ ഇട്ടിട്ട് അത്രയേ പണിയൊള്ളൂ
ഏ അയിക്ക് ചിക്കൻ കറിയോ
ആച്ചിക്ക ഗ്രേവി ആക്കിയാണ്ട് അങ്ങനെ കറിയാക്യാണ്ടല്ല കടായി ആക്കിയിട്ടോ അല്ലെങ്കിൽ ഗ്രേവി ആക്കിട്ടോ ങ്ങനെ നല്ല ടേസ്റ്റ് ണ്
ആ റ്റേ ഫ്രൈഡ് റൈസിന്റെ ഒക്കെ പോലെ ഫ്രൈഡ് റൈസ് നമ്മള് വേവിച്ചിട്ട് പിന്നെ അരി അയ്ക്കിടാണല്ലോ
ക്ക്ടാണ് ഇത്ങ്ങനെയല്ല ഇതയിലെന്നെ ആ ആ വെള്ളത്തിലെന്നെ ഇതെല്ല ട്ടാവും കഴിക്കാ ല്ല ടേസ്റ്റ് വല്ലാതെ വേവരുത് വേവ അങ്ങനെ കുറച്ച് നാരങ്ങന്റെ നീര് പിന്നെ ലാസ് നല്ലോണ്ണം മല്ലിച്ചപ്പും പൊതീനന്റെലേം നല്ലോണ്ണം ചെറുതാക്കി അരിഞ്ഞിടണം കുറച് ര്യപ്പിന്റെലിം ലാസ്റ്റൊടംങ്ങനെ ആ അയിട്ട് വന്ന്ട്ട് അയിലാതാണ്ടടച്ചിടാ മ് അയ്ലാണ്ട് അടച്ചിട നല്ല ടേസ്റ്റ ഒരു മസാലപ്പൊടിയോ പിന്നെതന്നെ കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പ് പൊടിയിടണൈക്ക് പിന്നെ മ് കുരുമുളക് പൊടി ഇടണം ചെലോലാ കുരുമളക്പൊടി ഇടു ഞാനാ കുരുമുളക്പൊടി ഇടൂല ന്റെ ചെ ചെർതിന് പറ്റൂല്ല അ ഞാൻ മണിയാക്കിയാണ്ടിടും ആ എരു പറ്റൂല ഓനല്ലഷ്ട്ടാണ് ആ ചോറക്ക അതൊക്കെ എൾപ്പ അങ്ങനെ അങ്ങനെയ ഓരോ യെൻ ആ ഇവിടെങ്ങനെക്കൊരു കൊണ്ടന്നക്കലാരി അങ്ങനെ തോന്നുമ്പോന്ക്ക്ങ്ങനെ ണ്ടാക്ക ഞാനെന്തെങ്കിലുമായിട്ടിങ്ങനെ അയിന്റെ മക്ക മക്കളെന്നെ പറിം മ്മച്ചി വെറൈറ്റി വറൈറ്റിണ്ടാക്കിയല്ലോ എവിടാ പോയാലും ശരിയാവൂല്ല ഭക്ഷണം ഞാൻ ഏത് മടിയില്ലാതങ്ങനെ ഇണ്ടാക്കും മ് ആ ഇപ്പൊ ഞാന് വ ഞാനൊരു വർക്കിന് പോ പഠിക്കാൻ പോവ്ണ്ട് അപ്പോല് പറയും മ്മച്ചി പടി ക്കാൻ പോയിട്ടാണ് ഇപ്പൊ വൈകുന്നാരം അങ്ങനല്ലത് ഞാൻ തന്നെ ക്ഷീണിച്ച് വരേക്കാരും അപ്പൊന്ന് കടക്കട്ടെ ന്ന് യാരിച്ചും ആ ഇന്ന് ആ ഇന്ന്പ്പോ ഞാൻ പോന്നപ്പ പഴ ഓ ആ ഒക്കെ കൈ ആ അല്ലെങ്കിൽ ബടെ സുബൈക്കെല്ലാരും പള്ളിൽ പോവും ഞാനല്ല ഓരോക്കെ മക്കളും ഇപ്പായൊക്കെ പള്ളിൽ പോണോല്ല ഉം മ അവി ചേലെ ദിവസം പോലെ കേട്ടോ ഓല ഇബ്ട്ന്ന് നിസ്കേരിക്കും അഞ്ച മണി ഓലപ്പ അഞ്ച് നാലെമുക്കല ആ നാലേ മുക്കാലാകുമ്പോ ഓല് പോകും പള്ളിപോവും അവിന്ന് വരുമ്പോത്തിനൊരു കാലി ചായേം മ അയിക്കെന്തെങ്കിലും ചെറിയൊരു ടിന്തേലും കൊണ്ടൊരും അത് ലഘു ആയിട്ടുല്ലത് ന്തേകിലും പിന്നെ എ ന്റെ മോനും ഇസ്കൂലോകുമ്പോത്തിന് ഞാന് ചോറും ക അല്ല ചായക്കടിംതൊക്കെ ആക്കും പിന്നൊരു ഓട്ടണ് ആഓ
ഹഹഹാ ആ ങ്ങനെതന്നെയാണെ ഞമ്മക്കാരെലും പോകാണ്ടെങ്കി ഇവിട്ന്നെന്നെ കാക്ക പോണൊണ്ട് ചോറും കറിയൊക്കെ രാവിലെ ആകും കടി അതൊക്കെ കൊണ്ടോകാണ്ടായതോണ്ട് അപ്പോതിനാകും അപ്പൊ പിന്നെ പിന്നെള്ള പണി അടിച്ചോരി തൊടക്കല് തിരുമ്പല് അങ്ങൻത്തൊക്കെണ്ടാവുള്ളൂ പിന്നെ ഓല് വര്ന്ന നേരത്തെ ത്താൻ അപ്പളും തന്നെ ചെലപ്പോ വൈകുന്നേരം കറിയൊക്കെ ണ്ടാക്കണംന്ന്ണ്ടെങ്കി അപ്പൊരു തെയ്ക്കാരം രണ്ട് നേരോം അടുപ്പത്തിന്ന് ക്ക്മ്പൊഴും ഈറ
സമയണ്ടാവൂല സമയീ രണ്ട്‌ ടൈമ് പ്പിൻക്ക് ഒരൊമ്പതരാവുമ്പോത്തിന് ന്റെല്ലാ മ്പതരാവ്മ്പോത്തിനിന്റെല്ലാം കഴിയും കൊർച്ച് പെടച്ചാലും എല്ലാം എല്ലാ പണിയും കഴിക്കും പക്ഷെ അവിടെ അവിടെ ആ അവിടെ പോയിട്ട് അവിടെ ഇരിക്കാണല്ലോ വർക്ക് ചെയ്യാണെങ്കിൽ ഇരുന്നിട്ടില്ലതാണല്ലോ വടെ ഓടണ്ടല്ലോ ഞാനതാ വിചാരിച്ചല് ഇവിടെ കുറച്ചൊക്കെ ഇവിടെ കുറച്ചണ്ട് എടങ്ങാറായാലും അവിടെ കുറച്ച് നമുക്ക് ഒഴിഞ്ഞിരിക്ക്ണ്ടല്ലോ ആ ഇരുത്തം അവിടെണ്ട് റെഡിയാക്കും അങ്ങനെ ഇഞ്ഞി ശനിം ഞായറും ക്ലാസ് ഇണ്ടാവില്ല അപ്പ എന്താ കിട്ടും ശനിം ഞായറും ഞങ്ങക്ക്‌ ക്ലാസ്സില്ല ഇന്നലെയൊക്കെ ഫുൾ ക്ലീനിങ്ങിനായിട്ടു നിന്നെ ഞാനതാ പറയണെ മക്കളോട് ഞായറാഴ്ച ഞമ്മക്ക്- എല്ലാരും എല്ലാർക്കും കൂടീട്ട് മുറ്റും ഉം ഇന്നലെ അതാ ചെയ്തെ മുറ്റും തൊടിയും എല്ലോടത്തുംമായിട്ട് ക്ലീൻ ആക്കാൻ
അതും
ആ പെട്ടെന്ന് നറയുല്ലോ നമ്മളൊരു ചൂല് മുറ്റടിക്ക്ണ ചൂല് ഒന്ന് പോവാഞ്ഞാ പിറ്റേന്നക്കവടെ പുല്ലായി അയിനെ കൊറ എപ്പത്തെ ഈ മഴയ് - മഴാന്ന് പറഞ്ഞാല് കൊറച്ച് മഴയൊള്ളൂ പക്ഷെ-
ആ ആ അവിടെ ഇപ്പൊ പെയ്തു തെള്ളിയിട്ട്
ആഹ് ന്നാ ഇവടെ ഇവിടെ നല്ല കാറ്റാ നല്ല കാറ്റ്ണ്ട് ഇവടെ കൊറേ സമയായി കാറ്റടി
ഇവിടെ അങ്ങനെ മൂടി നിന്നാ ഇപ്പ ഇന്ന് ഇപ്പതാ മഴ തുള്ളിയിടണണ്ട് ഇപ്പൊ കൊറെ ദിവസായിട്ട് മഴ ഇല്ല ഞങ്ങൾക്ക്
ഞാന് ഞാൻ ഇപ്പോങ്ങട് വിചാരിച്ചിട്ടേള്ളൂ ഇനി പടിച്ചോനെ നെയ്സറീന്ന് കൊണ്ടന്ന് കയ്ഞ്ഞിട്ട് മയ പെയ്താ മതിയേനി ഇപ്പൊ ജാൻ ജനവാത് ജനവാതിൽന്റെവിടെങ്ങനെ എന്റെ മോന് ഒരു സ്പ്രേ കുപ്പീ തൊക്കെ വെച്ച് ജനവാതിൽമെ പക്ഷെ കർട്ടൻ താത്ത് ത്തിക്കണ് ജനവാതില് മേലെ തൊറന്നിട്ടണ് തോന്നുന്ന്ണ്ട് ഇവടെ കർട്ടൻ താത്തിയാ കാണൂലല്ലോ അപ്പൊ ഇപ്പൊ നല്ലൊരു കാറ്റുണ്ട് അതൊക്ക് ഒക്ക ഇങ്ങട്ട് ഉള്ള്ക്കണ് വീഴണ കണ്ടപ്പോ ഞാൻ നോക്കി നോക്കീതാ അപ്പ എന്ത് കാറ്റ് റ്റാ അടിക്കണ് നല്ലോണം ഇരുട്ടായി വന്നീനി അത് ഫുള്ളാ കാറ്റ് റ്റ് കൊണ്ടയ്ക്കണ്
കാറ്റില്ല ഇപ്പൊ മഴ പെയ്യണണ്ട് ഇവിടെ ചൂടാ ആണ മയ ഇപ്പൊ കൊറേ ആയിട്ട് പെയ്ത്
അല്ലെങ്കിൽ ഈ മഴ ഇപ്പത്തെ മഴ നല്ല കുറവ് തന്നെയാണ് അല്ലെങ്കി ഈ ജൂൺ ജൂലൈ മാസൊക്കെ നല്ല മഴന്റേതാണ് ചു ഒരു ഒഴിവ് വിട്ടൂലല്ലോ ഒരു ഒഴിവിട്ടാതെ മഴ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോണ
ആഹ് അവ അങ്ങനെ അവധികളൊക്കെ ഇഷ്ടം പോരാ കഴിഞ്ഞ വർഷൊക്കെ
ഏയ് ഈ സമയത്ത് റെഡ് അലേർട്ട് മറ്റേ അലേർട്ട് പറഞ്ഞോണ്ടെന്നും അതിനെ ഞാൻ പറഞ്ഞ അ ട്ടതിലൊക്കെ നമ്മള് വെള്ളലാ അതവിഞ്ഞാടും ങ്ങേറാകാൻ പോണ്
അതാണേ ഇനി ചെലപ്പോ പെയ്യുമ്പൊ ഒരു നല്ല പെയ്യലും ഉണ്ടാവും വെള്ളപ്പൊക്കോം അങ്ങനെ പെയ്യോം ചെയ്യും
വിടെ നല്ലോണ്ണം മഴ പെയ്തിട്ടോ പക്ഷെ
ആഹ് അതാണ് ആഹ് മഴ പെയ്തതാണ് പെയ്തതിന്റെണ്ട് പോയി ആഹ് ഒരു വെയിലോ തന്നെ മയെന്റെല്ലാതും പോയി അത്രക്ക് ചൂടാ അല്ലേ
ഉം അതല്ലട്ടോ പിന്നെ ഏത് കാറ്റടിച്ചാലും ഇപ്പ കരണ്ട് പോവൂല ഒ ന്ന് ഇപ്പോ ലോകകപ്പല്ലേ കറണ്ടും ഇല്ലല്ലോ രാത്രിക്ക് എല്ലാരും ഹരം പിടിച്ച് നിക്കണതാണല്ലേ അവിടെയൊക്കെ ആരേലും കാണുവോ ലോകകപ്പ്
ആ അവിടെ എന്താ ഫോണില് കാണും ഞങ്ങക്ക് ഇൻവേർട്ടർ ഉണ്ടായത് കൊണ്ട് പിന്നേ കറന്റ് റ്റീ വി ഇല്ല കറന്റ് ആണോ അങ്ങനെ ഫോണെടുത്ത് എല്ലാരുടെയും അടുത്തോട്ട് വരും അങ്ങ് നിൽക്കും കരണ്ട് പോയാലൊക്കെ അങ്ങനെരു സമാധാനം അയലോക്കകാർക്കുണ്ട് എല്ലായിടത്തും പെരേടെ ചുറ്റും ആൾക്കാരുണ്ടായതൊണ്ടേ ആ
റ്റത്ത് മുറ്റത്ത് വീടുകളാണ് ഇൻവേർട്ടർ ഒക്കെ ഇവിടെയുമുണ്ട് പക്ഷെ അല്ല ഒരു രസ ഈ ഇവിടെ എല്ലാവരും വന്നാ പറയട്ടെ ഞങ്ങളൊരു ഉള്ളിലോട്ടാണ് അന്നിട്ട്‌ ഫസ്റ്റിലത്തെ വീട് രണ്ടെണ്ണം അങ്ങനെ കാണുള്ളോട്ടോ വരുന്നവരൊക്കെ ഇക്ക പറയാ ആ ഫസ്റ്റിലത്തെ വീടെ ഉള്ളു വിചാരിക്കും അങ്ങോട്ട്‌ ഉള്ളി ക്കട് കേറുമ്പളാണ് ഉള്ള് വീടുകളൊക്കെള്ളത് എട്ത്തട്ത്ത് വീടായാല് അമ്മക്കൊര് സ് സമാധാനമാണ്ോ
ആഹ ഒറ്റക്ക നക്കുമ ഇ്പ പേടി ഉണ്ടാവൂല എന്താ ഞാനും ഇല്ലെങ്കും രാത് അന്ന കൊറച്ചു നേരം വൈകുകയാണെന്നുണ്ടെങ്കിലും പേടിയില്ലല്ലോ മറ്റൊക്ക്െ നൽക്കാനുള്ള ഒരു ധൈര്യ ഉണ്ട് കാരണം വിളിച്ചാ കേക്കണ അടടുത്തെ ആൾക്കാരുണ്ടായി അണ്ട് നിങ്ങള ലോകൊക്കെ കാണോ ഫിഫ കാണലുണ്ടോ
ഞാന് എന്റെസ് ഒപ്പാ എന്റെ പുതിയപ്പള അങ്ങനെ ഫോണിലിങ്ങനെ കാണും അപ്പ ഇങ്ങനെ ചെറപ്പൊക്കെ ഇങ്ങനെ ഒന്ന് കാണും ഓല ഇന്നലെ ക്ലബ് പോയി ഇവിടെ തന്നെ ക്ലബ് ഇവിടെ ടി വിിയ വീട്ടില് ടി വി ഒക്കെ ക്കല അന്നും പറ്റൂല അപ്പൊ ക്ലബ്ബ് ഞങ്ങ എടു ത ഞങ്ങൾ അെ ആ കിടക്ക റൂമക്കന്നെ കേൾക്കടുത്ത് സൗണ്ട് ഒക്കെ എന്നിട്ട് അപ്പൊ ഇന്നലെ പോയി ഇവര് പണിക്ക് പോയി വന്നാല് ക്ലബ പോ കാണലോ അപ്പൊ രാത്രി ശീണക്കാ ഞായറാ്ച ലീവാ അപ്പൊ ഇന്നലെ മക്കളും ജോലപ്പും കൂടിും കാണാൻ പോയി അത് ഫസ്്യത്തെ കളിയായിട്ട്ട്ടോ നല്ല രാത്രി ആ്രിക്ക ലൈന് പോല പോില്ല എന്നാലും ഒമ്പതർക്കാണ് പതിനൊന്ന് പതിനൊന്ന കാലകുമോത്തേും കഴിയും ഓരോരുത്തർക്കും ഓരോന്നാണ് ഉ ഇവിടെ എന്റെ പുതപ്പുള്ള പോർച്ചുഗൽ ആാണ് ഒരാൾ അർജന്റീന ഉണ്ട് ഒരാൾ ബ്രസീൽ സീലുണ്ട്
ആ എല്ലാം ഇണ്ടപ്പൊ ആ ഇഷ അതാണ് ഇവിടത്തക്കെ എന്റെ ക തനാർജദീനയുടെ പക്ഷെ എല്ലാ കളിയും കാണണം
ആഹ
അപ്പ ഇങ്ങനെ കണ്ടെത്തിടുക്കും ഞാനും ഓർമ്മ ചെയ്യും ആഹ ആഹ ആഹ അതന്നെ അങ്ങനെ ഓര് വര കണ്ടതും ഇതൊന്നും പിന്നെ അറല്ല ഞാൻ പററങ്ങ പിന്നെ പെ ഉറക്കാ അല്ലെ അതൊന്നും കാണൻന്റെ കുട്ടൂല ഉ കൊറച്ചേരെ കണ കാണും പിന്നെ അങ്ങനെ ഉഓർമ്മു
ഉം എന്നാ ശരി എന്നാ ശരിട്ടോ അറയാ
ആഹ് ശെരി.